ആ കേകാവോ ഓ കേക്കാം
ഞാൻ പറയന്നെ എനക്ക്ന്നെ തിരിച്ചാ കേൾക്കുന്നേ റ്റിന്റെ കുഴപ്പാ തോന്നന്നേ
ആ അത് ചില സമയത്ത് നമ്മൾ അങ്ങനെയാണ് അത് കേക്കുമ്പോ നമ്മക്ക് ഒരുമാതിരിയാവും
ക്ക്യാൻ വയ്യ. എന്താണ്ട് പിന്നെ വിശേഷ് ചെം
ആഹ് വിശേഷം ഞങ്ങളൊരു ടൂറ് പോയിരുന്നു. ഇപ്പൊ ഒരാഴ്ച മുന്നേ.
ആഹ് ആഹ്
ആഹ് നമ്മള് പോയത്, ആ ഊട്ടി ആ ആ ഇവിടെ
ആഹ് ആഹ് എങ്ങനെണ്ട് ക്ലൈമറ്റ് ഒക്കെ എങ്ങനെണ്ട്?
ഓ കൊള്ളാം നല്ല സൂപ്പർ ആയിരുന്നു നമ്മള് ഫാമിലിയിലുള്ള രണ്ട് മൂന്നു പേരാണ് പോയത്
ആഹ് ഉം അവിടത്തെ ക്ലൈമറ്റ് തണുപ്പൊക്കെ ഇണ്ടായിരുന്നോ നമുക്ക് ഇവിടെ നല്ല
ആ അവിടെ തണുപ്പല്ലേ പിന്നെ ഊട്ടീന്ന് പറയണ വെ യിൽ ഉണ്ടെങ്കിലും അവിടെ തണുപ്പ് തന്നെ പിന്നെ തണുപ്പുള്ള സമയത്ത് ന നല്ല മഞ്ഞിങ്ങനെ വീണ് കൊണ്ടിരിക്കും ഞങ്ങള് ചെന്ന പ്പൊ അങ്ങനെയായിരുന്നു നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ വീണു പിന്നെ തണുത്ത് വിറച്ചു പിന്നെ അല്ലാത്ത ഇതൊക്കെ ഉണ്ടല്ലോ സെറ്ററൊക്കെ ഇട്ടാണ് പിന്നെ നിന്നത്
ആ മക്കൾക്കൊക്കെ സന്തോഷം ആയി കാണും
സന്തോഷം അവര് മോനില്ല മാസം തികയാതെ ജനിച്ച കൊണ്ട് അങ്ങനെ അവൻ ജനിച്ചിട്ട് അങ്ങനെ എവിടെയും പോയിട്ടില്ല ഒരു മൂന്നാല് വർഷം വരെ ആ അവൻ ജനിച്ചു അവന് പോവാറായപ്പോ പിന്നെ മോള് ജനിച്ച്
ഉ ആ അന്നേരം പിന്ന ആ ഒരു ഗ്യാപ്പും വന്ന്
ആ ഇത് പോണത് യാ
ഈ മക്കൾ ക്ക് നമ്മള് അവരെ ഒരു ഇതില്ലാതെ അതും അല്ല അവരെ ഓർമ്മയില്ലാതെ അവരെ കൊണ്ടോയിട്ട് പിന്നെ കാണുമ്പോ ഫോട്ടോ എന്തങ്കലും കാണുമ്പോ ഞങ്ങളെ കൊണ്ട് പോയില്ല എന്ന് തന്നെ പറയും
ആഹ് ഇപ്പോഴർക്ക് ഓർമ്മള്ള പ്രായം കാരണം മോക്ക് നാല് വയസ് മോന് ഏഴ് വയസായി. ഇപ്പോഴും പറ ഇങ്ങന മഞ്ഞൊക്കെ വരുമ്പോ പറയാ നമ്മളന്ന് ഊട്ടി പോയപ്പോ മഞ്ഞുണ്ടായിരുന്നു നല്ലതായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടം ഈ മഞ്ഞൊക്കെ കൊഴിയണ അവർ ആദ്യ
പിന്നെ നമ്മ ഒരു കൗതുകം കല്ലേ
ആ് ഞാൻ തന്നെ അവര് ആ അവർക്ക് അവരൊക്കെ ഭാഗ്യം ചെയ്ത തവരാണ് കേട്ടോ കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഇതൊക്കെ കാണാൻ പ പക്ഷെ ഞാ എന്റെ ജീവിതത്തി ആദ്യായിട്ടാണ് പ്പഴാ കാണ്ന്ന്
ആഹ അതാണ് എന്നാലും നമ്മളെ മക്ക ക്കാ ഒരു ഭാഗ്യംന്ന് പറഞ്ഞാ ഈ ഒരു ടൂർ പോകുമ്പോളു ള്ള ഇതൊക്കെ ഉള്ളൂ എന്നാലും നമ്മൾ കുട്ടിക്കാലത്തുള്ള ഇതൊന്നും അവരിക്കില്ലല്ലേ
ആ ശെരിയാണ് അതൊക്കെ നമ്മളാ ഒരു കുട്ടിക്കാലത്തിന്റെ ഒരിതന്ന്
അ മക്കക്കില്ല ഇപ്പൊ അവര് ഒന്നി ഇതണക്ക് എവിടെയെങ്കിലും ദൂരയാത്ര പണവും ചെലവാക്കി ദൂരയാത്ര പോണം അല്ലന്നുണ്ടെങ്കി അവര് അല്ലന്നെങ്കി അവര് ഫോണും നോക്കി ടിവിം കണ്ട് അവരെസമയം പോവല്ലേ
ആ നമ്മളെ ആ അത് തന്നെ നമ്മളെ പ്രായത്തിലൊക്കെ പിള്ളേര് കാർട്ടൂൺകാണുന്നു പറയുമ്പോ എനിക്ക് കാർട്ടൂൺ പണ്ടേ ഇഷ്ടല്ല ഞാൻ ചെറുതിലേ കണ്ടിട്ടില്ല ഞാൻ ഇപ്പഴും പക്ഷേ ഇവിടെ മക്കൾ കാണണോ ന്ന് പറഞ്ഞ് കരയും പിള്ളേര്ട്ടോ ഞാനൊക്കെ നമ്മളെ കൊച്ചിലെ ടോമാഞ്ജറി പക്ഷെ എനിക്കെന്തോ കാർട്ടൂൺ വെ
ഉം ഉം ഞാനും കാണത്തില്ലാരുന്നു പക്ഷെ ഇത്താടെ മകന് അവൻ വന്നതിന് ശേഷം അവന് കിട്ടൊള്ളു അവനൊരു രണ്ടു വയസ്മുതലേ കാണാൻ തുടങ്ങി അവന് ഇപ്പഴും വേണെങ്കി ഇരുന്ന് കാണും ഇപ്പം പത്തി ഇരുപത്തൊന്ന് വയസ്സുണ്ട് ച്ചിലെ കണ്ടവനാ അവന്റെ കൂടെ ഇരുന്ന് ഓരോന്നും കണ്ട് കണ്ട് ഞാനിരുന്ന് കാണുവായിരുന്നു ഇപ്പൊ എന്റെ മോ എളയ മോനിക്ക് ചുമ്മ ഇത് കാണല ജോലി ഒരു ഹണി ബണി
ആ താ ഇവിടേം അങ്ങനെണ് പ്പോ സ്കൂൾ അടച്ചേന് ശേഷം ടി വി ന്നിട്ടാ പിന്നെ നിർ തൂല ഏ നിപ്പന്തച്ച ഞങ്ങള് നിർ ത്താ അപ്പഴും ഫോണില് അത് വേണം ഇത് വേണോന്ന് പറഞ്ഞിട്ട് ബഹളാ
ഇവന് അതണക്കാ ഇവന് ടി വി രാവിലെ ടി വി ഇടും ഒരു ടൈമില് ടി വി ഇട്ടാ ആ ടി വി അവടെ കെടക്കണ അവൻ കെടന്ന് കളിക്ക ക്കേ അവൻ പൊറത്തിറങ്ങയും പോവെയും എന്റെ പെറക്കെ നിക്കയും എല്ലാം ചെയ്യും പക്ഷെ ടി വി കണയ്ക്കാൻ സമ്മതിക്ക
ഇതു അങ്ങനെ ടീവിലെ സൗ ണ്ടൊന്നു നിന്നാ അപ്പോ ഓടിയെ വരും അവര് കാണേല്ല
കാണത്തുല്ല എന്നാ നമ്മളെന്തേലും ഇച്ചിരിയൊര് ന്യൂസ് കാണട്ടെ മോനെ ഇച്ചിരി അത് കാണട്ടെ മോനേന്ന് പറഞ്ഞാട്ട് തരത്തി കേക്കത്തില്ല
ഞാൻ ടി ആഹ് അത് തന്നെ ഞാൻ ടീവി കണ്ടിട്ട് എത്രേ നാളായെന്നറിയാമോ കാരണം സമ്മതിക്കത്തില്ല. ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നല്ലാ അന്നേരം ഞാൻ പറഞ്ഞു ടീവിയൊന്നിട്ടോട്ടെ സമ്മതിക്കത്തേയില്ല ആഹ് കരച്ചിലും വിളിയും തറേക്കിടന്ന് ഉരുളൊക്കൊ ഉര് ഓ പിന്നെ ഞാൻ ഫോണിലാ കണ്ടത്
ആഹ് കരിയിപ്പിച്ച് എല്ലേന്നും പറ്ഞ്ഞ് ഞാൻ പിന്നെ എടക്ക് എടക്ക് ഫോണെടുത്തു നോക്കിക്കോണ്ടിര്ന്ന് എങ്കിലും ഞമ്മള് ടീവില്ങ്ങനെ
പക്ഷേ ടീവി കാൺണൊരിത് നമ്മക്കൂല്ല കാരണം ടീവി ഇട്ടിട്ട് നമ്മക്ക് അടുക്കളെ ആഹ് ജോലി ചെയ്താലാ ആ ഒര് ഇത് കേക്കാ പക്ഷെ ഫോൺ വെക്കുമ്പോ അത്ര ഒരിത് കിട്ടൂലാ
കാണാന് ഫോൺല്ല് പറ്റത്തില്ല അത് നമ്മള് പാചകത്തിന്റെടേ ഫോണും കൊണ്ട് കേറി
ഉം അതെന്നെ ടീവി ആവുമ്പോ നമ്മക്ക് നമ്മക്ക് കേക്കാം പക്ഷെ ഇവര് സമ്മതിക്കൂല.
ഞങ്ങൾ ഒരു ടൂ ആഹ്
ഉം
ഞങ്ങളും ഒരു ടൂറങ്ങനെ വച്ചു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ടൂ ടൂറൊക്കെ പോയിട്ട് വരുക ചെയ്തെ ചുമ്മ പുറത്തുന്ന് സംസാരിച്ച കൂട്ടത്തിൽ നമ്മക്കൊന്ന് വാഗമൺ പോയാലോ എന്നൊക്കെ തീരുമാനിച്ചാൽ അങ്ങനെ പറഞ്ഞ് എടുത്ത് ഇക്കാ ഇവന് പൊടിയനേയും കൊണ്ട് പോവണ്ടേ ഇപ്പഴത്തെ ഒരു സാഹചര്യവും കടകള് അടപ്പും ചിലപ്പം ശരിയായില്ലെങ്കിലാന്ന് പറയും പെട്ടെന്ന് ക്ലൈമറ്റ് ചെഞ്ചാവുമ്പോ പിള്ളാർക്ക് എന്തെങ്കിലും വന്നാലോ എന്നൊക്കെ പറഞ്ഞ് ഇക്കാ അങ്ങ് മടിച്ച് കളയും പിന്നെ അവര് തറ എട്ടനെ നിർബന്ധി ച്ച് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പ ഇന്ന് പോകണോന്നും പറഞ്ഞ് പിന്നെ എന്തായാലും എല്ലാം പെറുക്കി ഒരുങ്ങി കെട്ടി ഞങ്ങള് പോയി എന്നാലും കൊള്ളായിരുന്നു അവിടുത്തെ ക്ലൈമറ്റ് കൊള്ളായിരുന്നു ചിലപ്പോ അവിടെ ചെല്ലുമ്പം വെയിലാന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടൊണ്ട്. ഓരോരുത്തര് പറയും. വെയിലാരിക്കും അല് ല്ലെങ്കിൽ മഴയായിരിക്കുംന്നൊക്കെ. പക്ഷെ ഞങ്ങള് പോയ ആദ്യത്തെ ദെവസം നല്ല കാറ്റും നല്ല ഇതാരുന്നു. രണ്ടാമത്തെ ദിവസം ചെറിയൊരു മഴ ഒണ്ടാരുന്നു. ചെറിയൊരു മഴ.
ഓ നിങ്ങളെവിടെ പോയാ
വാഗമൺ പോയി. വാ ഗമൺ
ആഹ് എനിക്ക് ഊട്ടില് പൈൻവാലി ഉണ്ടല്ലോ? അവിടെ സൂപ്പറായിരുന്നു. അതേപോലെ അവിടേം ഉണ്ടല്ലോ വാഗമൺ
ആ പൈൻ ഫോറസ്റ്റ് അത അടിപൊളിയായിരുന്നു. അവിടെ ഇരുന്നിട്ട് എന്ത് നല്ല എന്ത് തണുപ്പ് പക്ഷെ എനിക്ക് ആ പൈൻ ഫോറസ്റ്റ് ആക്കി എട ന്നിത് എനിക്ക് പേടിയാവും. ക്കുന്നത് കാണുമ്പോ. ചരിഞ്ഞു കിടക്കുന്നതേ പൊക്കത്തിലിങ്ങനെ ചരിഞ്ഞു കെടക്കുന്നു. പണ്ടൊക്കെ ഞാൻ എല്ലാത്തിലും വലിഞ്ഞുകയറുമാരുന്നു. മരത്തിലും
ആഹ്
ഓരോ റൈ സൈഡിൽ ലും വീട്ടിന്റെ മേൾളും സെൻസിഡിന്റെ മേൾലോട്ട് കേറാ ഇപ്പക്കി ഭയങ്കര പേടി ഞാൻ പിന്നെ കുർച്ചേ നോക്കിന്ന്ട്ട് ഞാനങ് മറി കൺ കണ്ണ് മാറ്റിക്കള അല്ലെങ്കി ആ കൂടി ഇക്ക പറിം ആ പുള്ളാരേം കൂടി തള്ളിടുന്ന് പറയും. കൂവി നിലവിളിച്ച് അത്രക്കും പേടിയായിരിക്കും അങ്ങന്തോ ഇപ്പങ്ങ് വല്ലാത്തൊരു പേടി അങ്ങനേം ആട് പൈൻ ഫോറസ്റ്റ് പുള്ളര് കോടി ചാടിയൊക്കെ കേറും എനിക്ക് ആ തിന്റെ വേര് ങ്ങനെ പൊങ്ങിയിക്കും നമ്മള് തൊടുമ്പം കാല് തെ തേങ്ങുന്നുണ്ടതില്
ആഹ്
ആഹ് കാലല് തന്നെന്ന് എനിക്കങ്ങങ് പേടിയായിരുന്നു ഞാൻ പിന്നെ അവിടെ എങ്ങനെയൊക്കെ അവിടെ ഇച്ചിരി നേരം ഇരുന്ന് എ്റെ പൊടിയോനും മൂന്ന് മറ്റേ രണ്ട് മക്കളും കിടന്ന് ഓട്ടവും ഇക്കാടെ ഫ്രണ്ട്സിന്റെറെ മക്കളൊക്കെ കിടന്ന് കളിക്കുകയും കേറി ഇറങ്ങിയ ഓടിയിറങ്ങുകയും കേറി ഇറങ്ങുകയും ഒക്കെ ചെയ്തു
ഉം ഞങ്ങള പോയടുത്ത് ഒരു തടാകവും കൂടെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ മഞ്ഞ് ചോരി ചെയ്യണം അവിടക്കന്ന് നിക്കത്തില്ല അത്രക്ക തണുപ്പ് ഉ വാഗമണിലന് തണുപ്പ് എന്നായിുന്നല്ലേ
ആഹ് അവിടെ തണപ്പാ പോയിട്ടില്ല എനക്കോ പോയി പക്ഷെ പോയെങ്കിൽ ഒന്നും കൂടി പോവാന ഒരു കൊതി എന്നുവെച്ചാ നമുക്ക് പോയാലും പിന്നേും പോവാൻ തോന്നും അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് ട്ടാ അവിടെ ഇല്ല ഇല്ല ഗ്ലാസ് ബ്രിഡ്ജ്ൊക്കെ പക്ഷെ അവിടെ ഞങ്ങക്ക് കയറാൻ പറ്റിയില്ല ക്ലാസ് ബ്രിഡ്ജിൽ കേയറാൻ പറ്റില്ല അവിടെ ഭയങ്കര തിരക്ക് ക്ലാസ് ബ്രിഡ്ജിൽ കയറാൻ നിന്ന പിന്നെ എന്തുവാ ഒന്നിനും സമയം കിട്ടത്തില്ല പിന്നെ അവിടെ കേയറിയിട്ട് വരാനേ പറ്റത്തൊുള്ളൂ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ബാക്ക് ബാക്കിലോട്ട് വരുമ്പം ഒരു അഡ്വഞ്ചർ പാർക്ക്ന്ന് പറഞ്ഞരു സ്ഥലംുണ്ട് അവിടെ വല്യ പാലവും കൊച്ചു പാലവും വല്യയ പാലവും പിന്നെ ഫുൾ അഡ്വ കുജനാട്ടിലെ ഷൂവും ഹെൽമെറ്റ് റ്റും കൈ കെട്ടുന്നതൊ ഇട്ടിട്ടിങ്ങനെ തൂക്കിങ്ങെ ഇട്ടിട്ടൊരെ പലകയിൽ ചവി.... ട്ട ചവിട്ടി ഇങ്ങനെ കോണിപ്പടി പോല ഇങ്ങന നടന്ന പോണതും ഇങ്ങനെ ആടുന്ന തൂക്കുവാലം പോലെ ഇങ്ങനെെ കെ... ത്തട്ടെ അതില്ലേ കൂടി ഇങ്ങനെ നടന്നു പോണതും വരു.... നിന്നതും ഒക്കെ ഉണ്ടായിരുന്നു പുള്ളേർക്ക് അവിടെ നല്ല ഇതായിരുന്നു നമ്മുക്കില്ല പാലത്തിന്റെ മേല കയറി നിന്ന തോ എന്തൊരു കാറ്റ് നമ്മള് വർന്ന പോന്നാണ് തന്നുന്നത്
ക്ലാസ് ച്ച് കേറിട്ടോ ഞാൻ ഇവിടെ പറയുമ്പോ ഇപ്പാത്െ ഭയങ്കര പേടിയന്ന് പക്ഷെ ഞാൻണ്ടെങ്കി നമ്മുക്ക് കേ ആ പറ ആ അവർക്ക് പ പൊട്ടി പോയത്
യ നിക്കും ഉണ്ട് ഞാൻ ഞാനീക്കാർത്ത് പറയും നമ്മളെല്ലാന്നും കൂടി ചെന്ന് കേറുമ്പഴേ ക്കത് പൊട്ടി താഴോട്ട് പോണംന്ന് ഇക്കാറ് ഒരു
താഴോട്ട് ഇങ്ങനെ കേറിയാ നോക്കൂല നേരെ നോക്കിയാൽ കുഴപ്പമില്ല പക്ഷെ താഴോട്ട് നോക്കിയപ്പോ ത
ആ എനിക്കും അങ്ങ് ഭയങ്കര പേടിയാ ഇപ്പൊ മോള് നീപ്പ വണ്ടറിലേ പോണോ വണ്ടറിലെ പോണോന്നുംപറഞ്ഞിരി ക്ക്യാ അവള് പോയിട്ടില്ല വണ്ടർലേല്ലേ ഞാന്
സ്കൂളിൽ വെ ച്ച് പോയിട്ടേള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്
ആ എനിക്ക് ഞാൻ സ്കൂളിലല്ല ഞാൻ എന്റെ ഇത്താട കല്യാണത്തിനന് ശേഷം എല്ലാരും അവര് എല്ലാരും ഫാമിലി ആയിട്ട് പോയി
ആ എനിക്ക് വെള്ളത്തി ഇറങ്ങ്ണം ഓക്കെ ആണ് ഏട്ടോ വണ്ടർലേല് പക്ഷെ പ്രായവലിന്റെ തല കുത്തി മറിക്കണം ഭയങ്കര പൊക്കത്തിനൊക്കെ പോണേല് കേറാൻ എനിക്ക് ഭയങ്കര പേടി ഞാൻ അന്ന് സ്കൂളിൽന്ന് പോയി വിളിച്ചന്റെ പ്പാടൂരി
ഉം ഇവള് പോ പോണോംന്ന് പറഞ്ഞ് നിയ്ക്ക്ന്നു അപ്പൊ ഞാൻ പറഞ്ഞ പൊന്നുമോളെ ഇ മോന് രണ്ട് രണ്ടാമത്തോന് പത്ത് വയസ്സേ ആയൊള്ള് ഈ മൂന്നാമത്തോനും വ യസ് ആയിട്ടില്ല രണ്ട് മൂന്ന് വയസേ ഒള്ളൂ അന്നെരത്തേക്ക് അവര് കേറ്റത്തില്ല
ആഹ് കൊച്ചുങ്ങളെ കേറ്റത്തില്ല എത്ര വയസിന് താഴെയ്ള്ള കുഞ്ഞ്ങ്ങളെ കേറ്റത്തില്ല
കാര്യങ്ങളൊക്കെ നോക്കും പത്ത് വയസുള്ള കൊച്ചുങ്ങനുവേ
ആഹ് വയസ്സായവരെ ഗെർഭിണികളെ അങ്ങനെ പ്രത്യേക കേ ത്യേകതയാ
ഒക്കെ മാറ്റി നിർത്ത അന്ന് എനിക്ക് പോയി ഓർമ്മയ് ണ്ടോരോ പുള്ളേരെ നീ നോക്കി അവരെ ഏജ ഒക്കെ നോക്കിയേ കേറ്റത്തൊള്ളൂ ഞാൻ പറഞ്ഞ ഇപ്പം പോയ വെറുതെ നഷ്ട ആവത്തേള്ളൂ ഉമ്മിം